ഹലോ
കേൾക്കാവോ
ആഹ് കേൾക്കാം
ആഹ് പറ
എന്തെല്ലാ വിശേഷം സുഖാന്നോ
സുഖാന്ന് അങ്ങനെ പോന്ന് മഴണ്ടോ
ഇല്ലേ ഇന്നും മഴ കൊറവാണല്ലോ.
ആഹ് ഇന്നും മഴ ഇവടിം കൊറവാ.
ആഹ് അത് ശരി മഴ കൊർച്ച് കൊറയട്ടെ. രണ്ടോസം നല്ല തകർത്ത് പെയ്തല്ലേ.
അല്ലെങ്കിലും മഴ അങ്ങനെ ആ മഴായിട്ട് പെയ്തില്ല ചുമ്മാങ്ങനെ തുൂളിങ്ങോണ്ട് നിക്ക്ആ ന്നല്ലാതെ
അത്ര പെയ്ത്ട്ടില്ലാലെ ആഹ് അ ശേരി ഇവിടാ മി മിന്നാന്ന് മഴന്റെ റെഡ് അലേർട്ട് ള്ളോൻണ്ട് ഒരു ലീവല്ലാം വന്നിട്ടുണ്ടായിനി ഇന്നല.
ആഹ്.
ആഹ് പക്ഷെ പറയം എത്ര ഉം എന്താ പറയാ ഒര് നിർത്താതെ പെയ്തിട്ടൊന്നുല്ല്യാ അത്യാവശ്യം ഇങ്ങന നന്നായിട്ട് പെയ്യും. ന്ന്ർത്തും പെയ് ന്ന്ർ അങ്ങനാ.
ഇപ്രാവശ്യം ബടെ അങ്ങനെ മഴാന്ന് വെച്ചിട്ട് മഴൊന്നും പെയ്തിട്ടില്ല പക്ഷെ തുണി ഒന്നും അങ് പൊർത്ത്ക്ക് ഇടാം പറ്റാത്ത അവസ്ഥയാ ഇല്ലാ
ആഹ് ഇവിടേം വാഷിംഗ് മെഷീന് ഇല്ല അപ്പൊ അത്കൊണ്ട് വെള്ളല്ലാം ഒന്ന് ഊർന്ന് കയ്ഞ്ഞിറ്റ് മേലയിലേക്കെല്ലം ഇടലാന്ന് ചെയ്യല്. ഉം.
വേ ചായ കുടിച്ചില്ല കുടിക്കണം.
അതെയാ.
ഇന്നൊരു സുഖല്ലാ അപ്പൊ ഇങ്ങനെ ചുമ്മാ കിടക്കുവായിര്ന്നു അവടെ.
ഓഹ് അത് ശെരി മഴയും കൂടി ആയ തീരെ എണീക്കൂലാലോ
അതാണ്. മഴന്നെ ഈ ജലദോഷം പനിയായിട്ടെ.
ആഹ് പനീണ്ട്.
ഉം കൊറഞ്ഞു പക്ഷെ അയിന്റെര്
ഷീണം ഷീണം ആഹ് ആഹ്.
ഈ അലർജിന്റെ പ്രശ്നം ണ്ടായത് കാരണെയ് മഴാ തൊടങ്ങിയാ ഒര് ഒരാഴ്ചക്ക് പിന്നാ
അലർജിണ്ട് ലെ ആഹ്. ആഹ്, അത് മഴ അലർജി ആഹ് ശ്വാസംമുട്ടല്ള്ള ക്ക് ഭ ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പ് ആഹ്. ഉം ഉം കാണിച്ച്ട്ട്ണ്ടാ ന്നിട്ട്?
ആഹ്, കാണിച്ചു മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് പഠിക്ക്‌ണ സമയത്തേയ് ഒരു സം ടൂറ് പോയിട്ട് തിരിച്ച് വന്നപ്പ തൊടങ്ങിയതാ.
ഓഹ് അത് ശെരി എവ്ടുത്തേക്കാ ടൂർ പോയേ?
കോളേജ് പഠിക്ക്‌ണ സമയത്തേയ്. ടൂറ് ല്ല വല്ല ലോങ്ങൊന്നും അല്ല പോയേ പക്ഷെ വീട്ട്ലെത്തിയപ്പോഴേക്കും നന്നായിട്ട് സ്ക്കാം അൻ ആഹ് തൊടക്കത്തില് കണ്ണ് ചൊറി അങ്ങനേ തൊടങ്ങിയെ.
ആഹ് അത് ശെരി.
കേട്ടപ്പോ പിന്നെ അത്‌ വല്ല്യ കാര്യ ആക്കീലാ.
ആഹ്
പിന്നെപ്പ അത് അയിന്റെ കൗണ്ട് കൂടി.
ആഹ് ആഹ് ആഹ് അത് കൂടുതലായിട്ട് വന്നല്ലേ, പിന്നെ മരുന്നില്ലാണ്ട് ന്ക്കാൻ പറ്റുന്നില്ലാലെ.
മരുന്നില്ലാണ്ട് പറ്റാത്ത അവസ്ഥയിലായി.
പറ്റാത്ത അവസ്ഥ, അപ്പൊ ഡെയിലി കയ്ക്കണോ?
ഓഹ് ഡയലി അലർജിന്റെ മരുന്ന് ഡയലി കഴിക്കുന്നുണ്ട്.
അത് ശെരി ആഹ് ആഹ് പിന്ന എന്താ ചായക്കെന്താ കടി?
ചായക്ക് പ്രത്യേകിച്ചൊന്നും ല്ല. ചെറിയ ബേക്കറിയും കാര്യങ്ങളൊ ഒക്കെ ആയിട്ട്. ഓഹ് ന്ന്ണ്ട് അവള് കൊച്ച് ണ്ട്. കൊച്ചിന് ഇടിയപ്പും ചായയും കൊടുത്തുപ്പൊ.
ആഹ് ഇടിയപ്പോ ഈ ടൈമാ.
രാവിലെ ഇണ്ടാക്കിയെ ഇണ്ടായിരുന്നു.
ആഹ് അത് ശെരി ആഹ് ആഹ് ആഹ്.
അവൾക്ക് ഇടിയപ്പം ഇടിയപ്പ ഇഷ്ടാ
ഇഷ്ടാ. ആഹ്അതുകൊണ്ട് പിന്നെ ഏത് ടൈമാന്നൊന്നും അവര് നോക്കൂല.
അത് കാരണം എപ്പഴാണെങ്കിലും കഴിക്കും.
റ്റേള്ളത് അങ്ങനെയാണല്ലോ. നമുക്ക് സമയ ഒന്നും
സമയം കാര്യങ്ങളൊന്നുംല്ലല്ലോ. വേറെന്നാ? അൻ്റെ ചായുട്യൊക്കെ കഴിഞ്ഞോ?
ആഹ് ചായ കുടി കയ്ന്.
ഓഹ്. പിള്ളേരോ?
പിള്ളേരെല്ലാം ഇതാ സ്കൂള് വിട്ട് വന്ന് ഇന്ന് സ്കൂൾ ല്ലാം സ്കൂൾ ട്ട് വന്നിട്ട്താ ഇങ്ങനെടെണ്ട്. ചായയെല്ലാം കുടിച്ചിട്ട് നിന്നിട്ട്ണ്ടായ്നൊരു നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നാ പഠിപ്പിനെല്ലാം വേണ്ടി പോണം. പഠിപ്പാൻ തുടങ്ങിയില്ലേ ക്ലാസ് എല്ലാം എടുക്കാൻ തുടങ്ങിയല്ലോ.
ഓഹ്
ഉം അവിടെ തുടങ്ങിയാ മക്കള്?
ഇവടെ കൊച്ച് സ്കൂളി പോവാനായില്ലാ രണ്ട് വയസ്സേ ആയൊള്ളൂ.
അത് ശരി ആഹ് ആഹ്.
ഒരു കൊച്ചേ ഉള്ളൂ രണ്ട് വയസേ ആയുള്ളൂ. കൊറെ ലേറ്റ് ആയിട്ടാ കൊച്ചായേ.
ലേറ്റ് ആയിന്യാ ആഹ് ആഹ്.
ഉം
ലേറ്റായാലും ആയല്ലോ അൽഹം
ആഹ്യല്ലോ അൽഹംദുലില്ലാ അത്രേ ഒണു.
ആവാത്ത ഇപെത്രയോ
ആഹ് ആയത് മാരേജ് ഞാൻ ഒത്തിരി ലേറ്റ് ആയിട്ടാ കഴിച്ചേ. കൊച്ചും ഒത്തിരി ലേറ്റായിട്ടാ ആയെ അപ്പൊ
ആഹ് അപ്പ എല്ലാം കൂടി ലേറ്റ് ആയി.
ഇപ്പെന്നെ മേരേജ് കഴിക്കാൻ ഒരു താല്പര്യണ്ടായിരുന്നില്ല.
സെക്കൻഡ് മേര് സെക്കൻഡ് ഇണ്ടെങ്കില് പെട്ടെന്ന് നോക്കണം.
ഹാഹ്.
ലേറ്റ് ആവല്ലേന്ന്. ഇപ്പം ലേറ്റ് ആവുന്ന ആക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ട്ന്നെല്ലാം പറയുന്നുണ്ട്.
ആഹ്.
ഉം ഉഹും. പിന്ന
പിന്നെ പ്രഗ്നൻസി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആഹ് അപ്പം ഇനിയിപ്പ രണ്ടാമത്തതിനും ഒരു പേടി.
സിശേറിയനാ നോർമലാ?
ആഹ് സിസറേനായിരുന്നു ഞാന് പ്രഗ്നന്റ് ആയി ഏഹ് മൊത്തം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു.
അതെല്ലേ ആഹ് എങ്ങനാ പ്രെഗ് പ്രഗ്നൻസി ആയ മുതലേ.
ആഹ് നാലാ നാലാം മന്ത് തൊടങ്ങീട്ട്
ആഹ് അപ്പ അങ്ങനെ ഇണ്ടാവാം ബുദ്ധിമുട്ടെന്താ
ഈ ശ്വാസം മുട്ടലന്നേയ്ന്നു മൈന്
ഓഹ് അപ്പ അത് മെയിൻ ആയിട്ടുള്ള വില്ലനായി മാറിയല്ലോ
ഓ വില്ലനായി മാറി അത് ഏ നമ്മള് ഇങ്ങോട്ട് ഇല്ലാത്ത അവസ്ഥയിലൊക്കെ ആയി പോയി അങ്ങനെ
അത് ശരി ആ ആ് ആഹ് അല്ല അപ്പൊ ഇപ്പെ എന്ത് ആയുർവേദിക്കാ ട്രീറ്റ്മെന്റ് ഏതാ എലോപതിയാ.
ഹലോ ആഹ് അലോപതീയന്നെ
ഉം ഉം ഉം ഉം പിന്നാ
വേറെന
വേറെന്താ പക്ഷെ എന്താ ഉണ്ടാക്കി ഉച്ചക്ക്.
ഉച്ചക്ക് ചോറ്, കറി.
ഉം ഇതന്നെയാന്നല്ലേ. എല്ലായിടത്തും ഇ തന്നെ ഇണ്ടാവന്ന്.
നമ്മുടെ കേരളീയർക്ക് ചോറ്ഇല്ലാണ്ട.
എന്താവും ചോറ് നിർബന്ധാ
ചോറ് നിർബന്ധം ഏ ഒക്കെ ചോ ഫുള്ള്ചോറ്ന്നെ ആ ഉച്ചക്കും ചോറാ രാത്രിയും ചോറ്
അപ്പൊ കറിയോ?
എപ്പോഴും പ്ലാനിടും ന്താണ് ചോറിനി രാത്രിത്തെ ചോറ് ഒഴിവാക്കാ നമുക്ക് ചപ്പാത്തി കഴിക്കാന്ന്.
ആഹ് പക്ഷെ നടക്കൂല.
പ്ലാനേ ഒള്ളൂ നട
ആ ആഹ് ആഹാ അപ്പൊ കുട്ടിയെ മോള് തിന്നുവോ ഹസ്ബൻ് എല്ലാരും തിന്നുവായിരിക്കും ല്ലെ.
ഹസ്ബന്ഡ് മോള് പിന്നെ അങ്ങനെ ചോറിനോടൊന്നും വല്ലിയേ താല്പര്യല്ല അവള് കഞ്ഞി പൊടിയേരിയില്ലേ. അതിന്റെ കഞ്ഞി.
ആഹ് ഹും.
ഇനിയിപ്പ ചോറ് കഴിക്കാണെങ്കിൽ തന്നെ നമ്മള് വറുത്ത് കൊടുക്കൂല്ല ചോറ്.
എങ്ങനാ
എന്താണ് ഉള്ളി
ആഹ അറിയില്ല എണ്ണ ഇട്ടിട്ടാ
എണ്ണയില് ഉള്ളി മൂപ്പിച്ചിട്ട് അതില് ചോറിട്ട് വറുത്ത് കൊടുത്ത ശകലം കഴിക്കും അല്ലങ്ക
കഴി കഴിക്കൂല അത് ശരി പിന്ന അപ്പൊ മീന ഏഹ് ണ്ടാ
മീനോ
മ്
ഇന്ന് മീന് ഇല്ല
ഇല്ലല്ലേ ആ മീൻന് മഴയല്ലായത് കൊണ്ട് മീൻ കുറയുംന്നല്ല പറയുന്നേ
അഅ് പറയണം പക്ഷെ ഭയങ്കര വെലയാന്നേ
ഊം ഭയങ്ങര മുന്നൂറ്റി ഇരുന്നൂറ്റി ഇല്ലാണ്ട് മീനില്ല.
ആഹ് മീനില്ല മത്തിക്കൊക്കെ മുന്നൂറും മുന്നൂ
ആഹ് അത്ര എമൗണ്ടാ കാണിക്കുന്നത് ന്നാലും
ന്റ ഹസ്ബൻ ഹസ്ബന്റ് പറയും മ ദ മീൻ വാങ്ങുന്നേരം രണ്ടോസം അ ഒരു കിലോ എറച്ചി വാങ്ങിട്ടുണ്ടെങ്കി നമുക്ക് രണ്ടു സം കഴിക്കാം.
ആഹ് അത് ശരിയാ മീന്ന് ഭയ ങ്ങര വെലയല്ലേ എനിപ്പടി അയ്ന്റെ കൂടെ ചെയ്യൂ.
ഇന്നിപ്പോ കൂടെ ന്നോ ന്നലെ എങ്ങാണ്ട് ട്രോളിങ്ങ് തൊടങ്ങാ തോന്നുന്നു.
അതെന്നെ ആ നിപ്പം നല്ലോണം കൂടിട്ട് നല്ല വെലയാവും. എന്താ പറയാ പക്ഷെ കഴിച്ചല്ലേ പറ്റു മീനില്ലാണ്ട് ശരിയാവും ചെയ്യില. എൻക് പച്ചക്കറി ക്കറിയാലോ ഒരു കഷ്ണം ഒരു മീന്റെ പൊരിച്ച കിട്ടിയാല് ഭയങ്കര രസാ
എഹും ആഹ്
പക്ഷെ ഇല്ലാത്ത ദിവസൊം ഉണ്ടേ എപൊ ഉണ്ടാകണെന്നില്ല
പിന്നെന്താ?
വേറെനാ വർക്കെന്തെങ്കിലുണ്ടോ?
ആര്?
വർക്ക്ന്നെന്നങ്ങിനും പോകുന്നുണ്ടോ?
ഏയ് പ്പൊ ഹൗസ് വൈഫ് അതന്നെ വർക്ക്. കുട്ടികളെ സ്കൂളി പോവാത്ത കുട്ട്യള ഇങ്ങന സ്കൂൾല് വിടാ സ്കൂൾ അല്ല സ്കൂളി പോകുന്ന കുട്ട്യൾ സ് സ്കൂളിൽ വിടാ സ്കൂളിൽ പോവാത്താളാ ഇട്ന്ന് നോക്കാം ചെറിയ ബേബിണ്ട് നാല് മാസള്ള ആഹ് അപ്പൊ അവരെ ഇടുന്ന് നോക്കാ ഏഹ് ആങ്കൊച്ച്
ഓഹ് വലുത് മൊ മൂത്തതോ?
മൂത്തത് എ മോനെന്നെ പിന്ന രണ്ടാമത്തത് മോള് മൂന്നാള്ണ്ട്. ഉം
ഉം
പിന്നെന്താ?
പ്പസ്ബന്റ് നാട്ടില്ണ്ടോ?
ഇല്ല ഇല്ല പൊറത്ത
അ അ
ഉം വേറങ്ങനെ പോകുന്നല്ലേ ഓരോ ദിവസ് പ്പൊ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു ഇപ്പൊ തന്നെ ജൂണായി. ഉം
ദിവസം പോവാനൊന്ന്
പണിയില്ല ദിവസെന്നങ്ങനെ സ്പീഡിലങ്ങ് പോയിക്കോളും. ആരെയ് കാത്ത്ക്കൊന്നും ചെയ്യ്ല. ഞമ്മള് ബേക്ക്ന്ന് ഓടിക്കോളാ വേറെ ഇങ്ങള് ചെയ്യുന്നുണ്ടോ വർക്കെന്തെങ്കിലും?
ഇപ്പ ചെയ്യുന്നില്ല. ചെയ്താരു ചെയ്താരുന്നു. അക്കൗണ്ടിംങ്ങെയ്തായ് ഉം
ആഹ് അതെന്ത് ബേബിയാ മോളായേന് ശേഷം പോവാത്തതാ?
ആ മോളായേന് ശേഷവല്ല ഇടക്ക് വെച്ച് ഹസ്ബൻ്റ് പിന്നെ നിർത്തിച്ചു പോണ്ടാന്ന് പറഞ്ഞു താല്പര്യയില്ലാന്ന് പറഞ്ഞു കല്യാണത്തിന്റെ മുന്നേ പറഞ്ഞായിരുന്നു താല്പര്യം മില്ലാന്ന്
ആഹ്
അങ്ങന്നെ ചെലോര് അങ്ങനെയാ നമ്മള് പറഞ്ഞിട്ട് കാര്യവില്ല
ഉം
നിക്കല്ലാണ്ട് വേറെ വഴിയില്ല
അതെ
ധിക്കരിച്ച് ഞാൻ പോവും എന്ന് പറഞ്ഞു എറങ്ങി പോവാനുള്ളെ
അതെ നമുക്ക് ലൈഫ് വേണ്ടേ
ലൈഫ് വേണ്ടേ
അതെ എന്താ പറയാ പക്ഷെ കൊ അധി കം ചെല ആൾക്കാരെല്ലാം ഇപ്പൊ വിട്ന്ന്ണ്ട് അല്ലേ? ഇപ്പെല്ലാരും അത്യാവിശ്യം എല്ലാരും ചെയ്യുന്നുണ്ട് പിന്നിതുപോലെ ആഹ് പിന്നെ ഇതുപോലെ കൊറേ ആൾക്കാര് വർക്ക് ഫ്രം ഹോംമായിട്ടും ചെയ്യുന്നുണ്ട്
ആഹ് ഉണ്ട്
അങ്ങനെ ഒരു സംഗതി വര് വരുന്നത് വന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാ നല്ലൊരു ആശ്വാസാന്ന് പോവാൻ പറ്റാത്ത ആൾക്കായാലും ഏഹ് ഇങ്ങനെ വീട്ടിലെ സിറ്റുവേഷൻസ്ല്ല്ള്ള ആൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടി കയ്ഞാ പോവാലോ
ഉം എനിക്കധികം ലോങ്ങൊന്നും അല്ലായിരുന്നു നമ്മുടെ അടുത്തന്നായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നേ
ആഹ് എന്നിട്ടോ? വേണ്ടാന്ന് പറഞ്ഞത് ഉം പിന്നെ ഹസ്ബഡിന്റെ ഫാമിലിക്ക് പ്രശ്നണ്ടോ?
ഇല്ല ഇല്ലല്ല അവര് സപ്പോർട്ടാ അവർക്ക് എന്തെങ്കിലൊന്ന് കിട്ടിയാ മതി എന്നുള്ളതില അവരെല്ലാരും വർക്ക് ചെയ്യുന്ന ആളാ വീട്ടിലെല്ലാരും വർക്ക് ചെയ്യാൻ പോകുന്നവരാ
ആഹ് അപ്പൊ പുള്ളി ഓഹ് അത് ശെരി അപ്പൊ പുള്ളിക്കാരന് മാ
ക്കെ രാവിലെ രാവിലെ പോവ്വാ വൈകുന്നേരം വീട്ടില് വെര എല്ലാരും അങ്ങനെ തന്നെയ
ആഹ് പിന്നെ
അപ്പൊ അവരിക്ക് മാത്രന്തോ
വേണ്ടാന്ന് പറഞ് ഉം കൊറേ റിക്വസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല?
ഇല്ല ഞാന് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ എവിടെങ്കിലൊക്കെ ഇപ്പ ഴും എവിടെങ്കിലൊക്കെ കിട്ടുമ്പം പറയുമ്പോ പറഞ്ഞു വേണ്ട
അയ് ആഹ് എന്നാല് അക്കൗണ്ടിംങ്ങൊന്നും ഇത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റൂല വർക്ക് ഫ്രം ഹോമായിട്ട്?
ഞാന് ഏഹ് അക്കൗണ്ടിങ്ങിന് നമ്മക്ക് അധികായിട്ട് കിട്ട ഈ വല്ല ഏഹ് കടേലോ ഓഫീസിലൊക്കെയാവും എഹ് അങ്ങനെ പോവാനെനിക്ക് താല്പര്യവില്ല എനിക്ക് വല്ല കോളേജോ സ്കൂളോ അങ്ങനെ ചെയ്ത് കൊണ്ടാവുമ്പോ അതാണ് നല്ലത്
ആഹ് എന്നാ പിന്നെന്താ ശരിയെന്ന
ആഹ് ശരിയെന്ന ഉം ഓക്കെ ഓക്കെ